ആ കേക്കുന്നു കേക്കുന്നു ഏ സുഖി നല്ലോണ്ണം കേക്കുന്നുണ്ടല്ലോ ആ സുവായിട്ടൊക്കെ ഇരിക്കുന്നോ
ആ സുവായിട്ടിരിക്ക്ന്ന് കൊഴപ്പൊന്നുയില്ല പിന്നെ
എന്നാ വേഷം
നാട്ടില് മഴ ഇല്ലയോ മഴയും എഴഞ്ഞഴഞ്ഞുള്ള പോക്കും അങ്ങനെ ആകപ്പാടെ ഈ ഒരു തണുത്ത അവസ്ഥയാ
ആ ഈ ഇങ്ങനെ തണുത്തിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹം എന്തുവാ
തെരളി കഴിക്കാൻ വല്യ ഇഷ്ടവാ
ആ അ തെരളി എന്ന് പറയുമ്പോ എന്തുവാ ഉദ്ദേശിക്ക- ിക്കുന്ന
ആ തരളിന്ന് പറയുമ്പം നമ്മള് പച്ചരിയില്ലേ പച്ചരി പച്ചരി അറിയാമോ പച്ചരി പച്ചരി വേടിച്ച് നല്ലോണം കഴുകി അത വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം മിക്സിയിൽ പൊടിക്കണം ആ മൈക്സിലി പൊടിച്ചി ട്ട് ഇത് ഇ പൊടി ഏ ചെറുതായിട്ട് ന്ന് ചുടാക്കണം
ആ യി പൊടി വർത് വറത്തിട്ട് എടുക്കണം
ത് വാർത്തട് എടുക്കണം വർത്തിട്ട് ഇടുക്കണം മ് വറുത്തിട്ട് നമ്മള് ശർക്കരയുണ്ടല്ലോ ശർക്കര ചേർ രുതായിട്ട് വെള്ളമോഴിച്ചിട്ട് ഇത് ഇങ്ങനെ പാ പാനി ആക്കണം പാനി അതായത് അതുകൊണ്ട് ദ്ദേശിക്കുന്നത് തില് ശർക്കര വെള്ളയിച്ചു തിളപ്പിക്കുമ്പോ ശർക്കരപ്പാനി ആവും
ആ ആ ആ
എന്തിനാന്ന് വെച്ചാഅതിനകത്തുശർക്കരക്കകത്തു മണ്ണും കല്ലുവോക്കെ കാണും അപ്പ ഇങ്ങനെ അരിച്ച് അരിച്ചെടുക്കാൻ പറ്റു ആഴുകും കാണും അതിങ്ങനെ അരിച്ചെടുക്കാൻ പറ്റും
അതെയോ
അതെ അങ്ങനെഅരിച്ചെടുത്തട്ട് ഈ പൊടികാക്കത്തോട്ട് കാത്തോട്ട് ഒഴിക്കണം
ആ ആ ഇ നമ്മള്ഇ പച്ചരി ഉണക്കി പൊടിച്ച് വറു റുത് വച്ചേക്കണത്
ആ ആ പൊടിയാതൊട്ട് ഒഴിക്കണം
ആ ആ
ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ പാളയംകോടൻ പഴം ഉണ്ട്.
ആ ആ.
ത്രെപയോഗിക്കാവൂ. ഒരു നാല് നാല് പഴം. ചെറിയ ചെറിയ പുളിപ്പുള്ളഅതന്നെ ചെറിയപുളിപുള്ള പഴം പാലെയൻകുടന്ന ഞങ്ങടെ നാ വീട്ടിലൊക്കെ പറയുന്ന നിങ്ങളിനി എങ്ങനെ പറയന്ന അറിയത്തില്ല പാളയംകോടന്നറയും, പറയുന്നേ അപ്പൊ ഈ പഴം ഒരു അര കിലോ പൊടിക്കാ, അര കിലോ പൊടിയുടെ കടക്കാൻ ഞാനീ പറയുന്നത്. അര കിലോ പൊടിക്കാത് ഈ നാല് നാല് പഴം
ആഹ
പഴമിട്ടിട്ട് ഒരു തേങ്ങ തിരുമണം ഒരു തേങ്ങ തിരുമ്മി ഒരു തേങ്ങാ തിരുമ്മി പിന്നെ കുറച്ച് ഏലക്ക ഒരു നാല് കഷണം ഏലക്ക കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർ പിന്നെ ഒരു കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ്
ആഹ് ആഹ
നെയ്യും കൂടെ ചേര്ത്തിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചു സമയം എടുക്കും ഇത് കൈ കൊണ്ട് കൈ കൊണ്ട് കഴിക്കുന്നത്.
ആഹ്
ആ നല്ല സമയം എടുക്കൂ ഇത് കൊഴഞ്ഞ് വരണമെങ്കിൽ. കാരണം കട്ടില്ലേ ഇതെല്ലാം പൊടിയൊക്കെ. അത് സമയം എടുത്ത് കൊഴച്ച് നല്ലതുപോലെ കൊഴ
ആഹ കുഴച്ചിട്ട് കുഴച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കുഴഞ്ഞ് വരണോ
കുഴിഞ്ഞവരണം. തേങ്ങയും അരിപ്പൊടിയും ശർക്കരയും നെയ്യും പഴവും ഏലയ്ക്ക
ഏലക്കിം
അങ്ങനെ കൊഴിച്ച് നല്ലോണ്ണം കൊഴിച്ച് ഒരു അരമണിക്കൂറും അടച്ച് വെക്കണം
ആണോ ഇത് ഈ കുഴപ്പന്റെ ചപ്പാത്തിയുടെ പരുവ ആതോ അയ്നെ
ചപ്പാത്തി ട ആഹ് അല്ല ചപ്പ ചപ്പാത്തിയുടെ പരിവം ആ ഉരുട്ടി എടുക്കണം നമുക്ക് ഒരു കയ്യിലിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റണം ഉരുട്ടി എട് പറയണം അപ്പം ഇത് നമ്മള് ശർക്കര പാനീ കഴിചുമ്പോ വെള്ളം കുറച്ചേ ഒഴിക്കാവൂ അല്ലെങ്കിൽ ഇതങ്ങ് വെള്ളമായിപോവും ആ വെള്ളം ആ ഉരുട്ടിയ എടുക്കാൻ പാടായിരിക്കും അപ്പം ചെറിയ വെള്ളത്തിൽ ശർക്കര കട്ടിക്കേ പാനി കാച്ചാവു കാരണം ശർക്കര ഇങ്ങനെ അരി ഇതിനകത്ത് ഒഴിക്കുമ്പോ അതിനകത്ത കൂടെ വീഴണം
വീഴണം ആ അതായത് ഈ അരിച്ചിട്ട് കല്ലും മണലും ഒക്കെ മാറ്റി അഴുക്കൊക്കെ മാറ്റിയിട്ട് ശുദ്ധമായ ശർക്ക ചക്കര കിട്ടുന്ന രീതിയിലുള്ള പരുവം
അത് ഇത് ഇച്ചിരി വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഈ മാവിന് പരുവം കിട്ടത്തില്ല മാവിന് പരുവം കി കിട്ടി ഇല്ലെങ്കിൽ നമുക്ക് വേറെ പണി ഉണ്ട് അത് ഞാൻപറയാം അപ്പൊ അങ്ങനെ ഇത് ഇത് ചെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മള് ഈ തെരളിന്ന് ഇലയുണ്ട് ഒരു എല നമ്മുടെ ഞങ്ങളുടെ ഒക്കെ ആഹ് ഇയത്തൊക്കെ നിപ്പൂണ്ടേ ഇല നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന റിയത്തില്ല
ആ തെരളിയുടെലയന്ന് പറയോ
തെരളിടലി എന്ന് പറയും
ആ ആ മണം ഉള്ളേ ആ ഏ ഞാൻ ചോദിക്കട്ടെ ഇതാണ് നമ്മള് മറ്റ മറ്റേ ബിരിയാണി വെക്കുമ്പം
അതെ അത് തന്നെ അത് തന്നെ അത് തന്നെ അതാ അതിന്റെ പച്ചേല ഇതിന്റെ പച്ച എല പിച്ചി കൊണ്ട് വന്നിട്ട് കഴുകി തുടച്ചിട്ട് ഈ ഇല ഇങ്ങനെ നീളത്തിലിരിക്കണത് അപ്പം ഇലയുടെ ഒരു സൈഡിലോട്ട് ആദ്യം കുറച്ച് മാവ് വെച്ചിട്ട് ഒരു മാവന്ന് പറയുമ്പോ നമ്മള് ചപ്പാത്തിക്ക് എടുക്കത്തില്ല മാവ് ചപ്പാത്തിക്കെടുക്കുന്നതിനെക്കട്ടി ച്ചിരുടെ കുറച്ചു മതി അതിങ്ങനെ നീളത്തില് ഇച്ചിരുടെ അളവ് കുറച്ചിട്ട് നീളത്തില് ഒരു മറ്റേ ചപ്പത്തി ഉരു- എടുക്കുന്നെ ഇതിങ്ങനെ നീളത്തിൽ ഉരുട്ടും ഉരുണ്ടന്ന് പറഞ്ഞ നമ്മള് പിന്നെ നമ്മള് കുഴലപ്പതിൻ്റെയൊക്കെ
ആഹ് ആഹ് കൊഴലപ്പത്തിന് നമ്മള് അച്ചിലോട്ട് ഇടുന്ന രീതി
ആ കൊഴല- പ്പത്തിന് അച്ചിൽ ഇടുവല്ല കൊഴലപത്തിന് നമ്മള് വിരളു വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കും ഇതുപോലെ മാവ് കുഴച്ചിട്ട് ആഹ് അത് അങ്ങനെ ആ പരുവത്തില് മുറുക്ക്മുറുക്കില്ലെ മുറുക്കിന മുറുക്കിന അച്ചിൽ ഇടുത്തത്
ആഹ് ആഹ്
പരട്ടി വെച്ചിട്ട് അതിങ്ങനെ രണ്ട് രണ്ടെണ്ണവായിട്ട് വെക്കും ഇങ്ങനെ നീ
ആഹ് നീളമുള്ള രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വെക്കുന്നത് നമുക്ക് ക്ക് ഈ സ്ഥലം കുറക്കാൻ നണോ അതോ അതാണൊ അതിൻ്റെ കണക്ക്
സ്ഥലം കുറയ്ക്കാൻ മാത്രവല്ല പെട്ടെന്ന് വേവയും ചെയ്യുമല്ലോ ഒരു ഇലക്കകത്ത് തോനെ മാവ് ആക്കുമ്പം ചിലപ്പോ അകം വേവൻ താമസിക്കും ഇത് ചെറുതായിട്ട് വെക്ക സമയത്ത് എളുപ്പം വേവുവേം ചെയ്യും അങ്ങനെ ഇത് അങ്ങനെ ചുരുട്ടി അങ്ങനെ ഇത് രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിപാത്രത്തിൽ അടുക്കണം ഇഡ്ഡലിപത്ര- അതിനകത്ത് വെ വെള്ളം ഒഴിച്ചിട്ട് മേളില് തട്ട് വെച്ചിട്ട്
ആഹ് ഇത് നമ്മള് ആവിയിലല്ലയോ പുഴുങ്ങി എടുക്കുന്ന
ആ വെല്ലു വെല്ലുപാത്രത്തിൽ വെച്ചിട്ട് ആ തീ കത്തിക്കണം
ആഹ് ആഹ് ആഹ്
സിലും അടുപ്പിലും എങ്ങനെ വെക്കാ കത്തിച്ചത് ഇങ്ങനെ നല്ലോണം അട ച്ച് ഒര് അരമണിക്കൂർ ഇരിക്കണം
ഇരിക്കണം ആ അര അരമണിക്കൂറാണൊ ഈൻ്റെ വേവിന്റെ പരിവോന്ന് പറയ്ന്നേ
എടക്കൊന്ന് തൊറന്ന് നോക്കാം പിന്നെ നമ്മള് ഈർക്കിലോ വ ല്ലൊ ഉം ഇങ്ങനെ കുത്തി നോക്കുമ്പൊ നമ്മക്കറിയാൻ പറ്റും വെന്തോന്ന് നമ്മള് ഇത് കുത്തി പച്ചമാവാ ന്നെ നമുക്ക് പെട്ടന്നത് കീറി പോവല്ലെ ഈർക്കിലി വെന്തതിനാത്ത് കേറാൻ പാടില്ലയോ അങ്ങനെ അരമണി ടൂറ് ദേവിച്ചേ അങ്ങനെയ്യ പിന്നെ പിന്നീട് നമ്മളി ഈ മാവെ പരുവം ചെലപ്പ ഇച്ചിരൂടങ്ങ് ലൂസായാല് ഉരുട്ടാൻ പറ്റാത്ത പരുവാണ് ഈ ഈ എല തന്നെ കുമ്പ്ള് കുത്തും മ്മളി കുമ്പ്ള് കുത്തുന്നറിയമൊ നമ്മളിങ്ങനെ കുമ്പ്ള് കുത്തച്ച്ന്നാല് നമ്മുടെ പ്ലാവില കഞ്ഞി കുടിക്കാൻ പ്ലാവില ല കൊത്തുവല്ലോ
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി
ഇങ്ങനെ നമ്മള് ചോർപ്പ പോലെ കാരണം വെളിച്ചെണ്ണ ഒക്ക ഒഴിക്കുന്ന ചോർപ്പ പോൽ രിക്കും അങ്ങനെ കുമ്പള് അങ്ങനെ കുമ്പ്ളാക്കിയിട്ട് കുമ്പ്ള് കുത്തി ഇതിനകത്ത് ഇത് വാരി നെറയ്ക്കാം ഇതിനകത്ത് വാര് ത്തി നെറചിട്ട് അങ്ങനെ അത് കുമ്പിളപ്പോം ന്ന് പറയും
ഏഹ് കൊറച്ചൂടി കൊറച്ചൂടി വെള്ളം ആവുമ്പോം നമുക്ക് എലയ്ക്കകത്ത് പിടിക്കാനായി് ട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലെ
പറ്റത്തില്ല പറ്റത്തില്ല അന്നേരാ കുമ്പളപ്പ ആക്കുന്നത് കുമ്പിൾ കുത്തുന്നത് കുമ്പിള് കുത്തി കുമ്പള പ്പോ ആക്കാം അതും നല്ലതാണ്
ആ ഇത് എല്ലാം പരുവം ഇത് തന്നെയാണ്
പരുവമ പ ബാക്കിയെല്ലാം ഇത് തന്നെ പരുവ ഇതെല്ലാം പക്ഷെ ഈ ശർക് ശർക്കര ചിലപ്പോ ഒരു പക്ഷേ ശർക്കര ച പിന്നെ അല്ലെങ്കിൽ ന നമ്മുടെ കയ്ൽ പൊടി വേറെ ഇരിപ്പ ഉണ്ടെങ്കിൽ അത് വച്ചിും മധുരവിൂ കുറച്ച് പൊടിയ കുറിട്ട് ഇത് നല്ല പരുവത്തിനാക്കാൻ പറ്റും അഥവാ പൊടി ഇല്ലെന്നുണ്ട് ഉണ്ടെങ്കില്ിൽ എാ ഈ ഇങ്ങനെ കുമ്പള പോയിട്ട് ഇങ്ങനെ കുമ്പളൾ അതിനകത്ത് നിറച്ചിട്ട് അത്ങ്ങനെ ഉള്ള പത്തിർത്തി വെച്ചിടുക പിന്നെ നമ്മൾ ഒരു ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ കൊറച്ച് കൊറെ ഉണ്ടാക്കണമെങ്കില് നമ്മളിത് ഈ കേരളിയുടെ ഇതിൽ നിന്ന് ഈ പച്ച ഈർക്കലുണ്ടല്ലോ ഈർക്കല് ഈർക്കൽ ഇങ്ങനെ ഇഴഞ്ഞിട്ട് ഈഓലയ്ക്ക് ഈർക്കലിങ്ങനെ ഇഴിഞ്ഞെടുത്ത് ആ ഈർക്കിന് തുമ്പ് കെട്ടും തുമ്പ് ഇട്ടിയിട്ട് ഈ ഓരോ തെരളിയും ഇതിനകത്ത് കുരുക്കും
കുരുക്കും
ുന്നത് പോലെ ക്കും ഒരുരുത്തിട്ട് നമ്മള് ഇഡലി പാത്രത്തിൽ ഇങ്ങനെ വട്ടത്തെ വെക്കും
വെക്കോ
അപ്പൊ അതിന്റെ പ്രത്യേകതയ എന്ന് പറയുന്നത് അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അടുത്തത് അടുത്തതും വെക്കണല്ലോ കാരണം കുറെേ ഉണ്ടാക്കി വെച്ച നമുക്ക് ലീർക്കിലൂടെ പൊക്കി നമുക്ക് എടുത്ത് ചൂട് തട്ട നമുൊ ഒരു പത്രത്തിലോട്ട മാറ്റ മാറ്റി ട്ട് അടുത്ത്
ആ ഏ ഞാൻ ചോിക്കട്ടെ നമ്മള് ഈ ഇലയില് ഉരുട്ടി വച്ചേക്കുന്ന തന്നെല്ലേ ഈർക്കില്ലാത്ത ഒരുരുും
ആ ഇല ഉരുട്ട്ച്ചക്കുന്ന തന്നെ ഈർക്കിനകത്ത് കുരുക്കുന്നെ ഈർക്കിനകത്ത് കുരുക്കുന്നത് രണ്ടാമത് വീണ്ടും ക്കാനുണ്ടെങ്കി മതി കാരണം ഏറെ ഉണ്ടാക് കൊറച്ചേ ഒള്ളെങ്കില് നമ്മക്ക് ആ ഇഡ്ല് പാത്രം അടച്ച് ആ ആവി പോയിട്ട് ആറീട്ട് പ ക്ക് മ്മ കഴിക്കാൻ എടുത്താ മതിയല്ലോ പക്ഷെ അ പിന്നെ അതിൻ്റെ കൂടെ അടുത്തതും കൂടെ വെക്കണോന്ന എന്ത് ഇതാവുമ്പോ ഇങ്ങനെ എളുപ്പോണ്ട് ഓരോന്നിങ്ങനെ പറക്കി പറക്കി എടുക്കണം
എടുക്കണ്ട ആ ഞാൻ ചോയ്ക്കട്ടെ ചെറിയ നമ്മുടെ ഇഡ്ഡ്ലി പാത്രാന്നെങ്കിലും ഇങ്ങനെ രണ്ടട്ടൊ
രണ്ടായിട്ട് രണ്ടായിട്ട് ആക്കാ ഒരു ആ കണക്കനുസരിച്ചിട്ട് ഒരു അര കിലൊ അരിയുടെ പൊടി ഒറ്റ ഒരുവട്ടം വക്കാനേയൊള്ളൂ ഒരു വട്ടം വെക്കാൻ പറ്റും ഒരു വൽയ പാത്രത്തില് ഒരുകിലോ അരിയുടെ പൊടിയുടെ ഉണ്ടാ വാണെങ്കി രണ്ടുവട്ടം വ കണ്ടകര്യം
രണ്ടുവട്ടം ഇത് നമ്മള് വീട്ടിലൊക്കെ ചുമ്മാതുണ്ടാക്കുന്നേയാണോ അതെ എന്തെങ്കിലും പ്രത്യേകത തയോ കാര്യങ്ങളോ ഉണ്ടോ
ഇന്നലെ തെരളി നമ്മള് ചുമ്മാതെ നമ്മക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക് ന്നയാ പിന്നെ ചെല അമ്പലങ്ങളില് നല്ല രുച ചെല അമ്പലങ്ങളിൽ നേർച്ചയുണ്ട്
ആ
ഇങ്ങനെ ചെല അമ്പലങ്ങളില്മ്മള് പ പൊങ്കാലക്കെ ഇടത്തില്ലേ പൊങ്കാലടെ കൂടെ അതും കു ട്ട് ഇങ്ങനെ തെരളി അങ്ങനൊക്കെയുള്ള നേർച്ചകളുണ്ട് ഉം
അതിനൊക്കെ അങ്ങ് നേർച്ചയെടുക്കും പിന്നെ തെരളി പിന്നെ ചെല ചെറിയ കുടുംബക്ഷേത്രങ്ങളുണ്ട് ചെറിയ ചെറിയ കാവുകള് അവിടെയും പൂജയ്ക്ക് വർഷത്തിലൊക്കെയുള്ള പൂജകള് ഒക്കെ ഉള്ളടോത്തൊക്കെ ഇത് ഒരു പ്രധാന വഴിപാട് ടാ ഇത്
ആ ആ മനസ്സിലായി മനസ്സിലായി ആ അന്നേരം പിന്നെ ശരിയെന്നാ. ഞാൻ വിളിക്കുന്ന ട്ട ആ ശരിയ ശ